ഹലോ
ഹലോ
ആ കേൾക്കില്ലേ
ആ ആ കേക്കുന്നൊണ്ട് ഇവിടെ നല്ല മഴയാണ് ആ ഇവിടെ നല്ല മഴയാണ് ഹ
ആ ചായക്കെയോ നല്ല വർത്താനം സുഖം കഴിഞ്ഞോ ആ ഇവിടെ കുടിച്ചില്ല ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടേയുള്ളു
ആ എന്താകടി
കടിഇതിന് പേരൊന്നും അറിയില്ല യൂട്യൂബില് കണ്ടുണ്ടാക്കിയതാ റവ റവ റവനോട് ഒരു പത്ത് ഒരു പത്തല്ലോ അങ്ങനെ എന്തോ ആണ് പേര്
അത് ശരി
മം ഇന്ന് അവിടെന്താ ഉണ്ടാക്കിയേ
ഇവിടെ ദോശയും ചിക്കൻ കറി ഉം പിന്നെ ഇനിയിപ്പോ സ്കൂൾക്കാരനെ ആ മദ്ര സെക്ക് ഒരാള് പോയിക്കന്നു ഒരാള് വന്നു
കുഞ്ഞായിരുന്നുതോന്നുന്നു മൂത്തവള് കാണാൻ വരണ്ടോണ്ട് ഞാൻ പറഞ്ഞിരുന്നു രണ്ടാള്
ആ ഇവിടെ നാലാള് മൂത്താള് കല്യാണം കഴിഞ്ഞു മൂത്താള് കല്യാണം കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞ
ആ ശരി ഏ ഇവിടുണ്ടോ
രണ്ട ഇല്ല രണ്ടാമത്തോള് അക്കൗണ്ടിങ്ങനെ പോവാ പ്ലസ് ടു കഴിഞ്ഞിട്ട് മൂന്നാമത്തവള് എട്ടാം ക്ലാസ്സിലാണ് ചേർ
അ ആ ആ ഉം ഉം
പിള്ളേരാ
എങ്ങനെയാ
കുട്ടികളെ എപ്പളാ മദ്രസക്ക്
അവല് ഒമ്പതേകാലൊക്കെ ആമ്പോ എത്തും ഇന്നിപ്പോ ഇന്ന് സ്കൂളിലക്ക് പോണില്ലേ ഇന്നൊരു കല്യാണമൊ ണ്ട് അപ്പൊ ഇനി ഇന്ന് ലീവാണ്
ഏ തിങ്കളാഴ്ച്ച കല്യാണം
ആ അജ് അല്ലപ്പോ എല്ലാരും ചോദിക്കും തിങ്കളാഴ്ച്ച വെച്ചേ കല്യാണന്ന്
ആ ഇവിടെ ഒമ്പത് മണിക്കാ റെഡി ആവാന്ന് ഇന്നിപ്പോ മഴയാ തോന്നുന്നുണ്ടല്ലേ
ആ സ്കൂളൊക്കെ അടുത്ത് തന്നെ
സ്കൂള് ബസ്സ് വരും അതിന് പോകണം എട്ടാം ക്ലാസ് പഠിക്കുന്നവൾക്ക് ലൈൻ ബസ്സിൽ പോകണം കൊറച്ചെങ്ങ് നടക്കാനുണ്ട് ലൈൻ ബസിന് ചോറ് അവിടുന്ന് കിട്ടും കൂട്ടാൻ കൊണ്ടോയാൽ മതി
ആ ഉ ഉ
പിന്നെ എന്തൊക്കെ
അതല്ല. വേറെ ഉമ്മ ഉപ്പ ഒക്കെയുണ്ടോ
ആ ഇവിടെ ഭർത്താവ് വണ്ടി പോയിക്കണു. പിന്നെ ഞാനും കുട്ടികളും തന്നെയുള്ളൂ. ഉമ്മേം ഉപ്പേം മരിച്ചു. ക്കണൂ.
ആ അത് ശരി. തറവാട്ടിലായിരിക്കൂലേ
പിന്നെ
ഉ ഉച്ച കേക്കുള്ള ഒക്കെ ഒരുങ്ങിയോ ചോറൊക്കെ
ആ ചോറ് കൂട്ടാൻ മതി ഇവരക്ക്
ഉം എല്ലാ അയില് അവിടെ നിങ്ങൾക്കുള്ള ചോറൊക്കെ ആയോ ചോയ്ക്കാണ്.
ഇവിടെ ദോശയും ചിക്കൻ കറിയാ.
അല്ല ഉച്ചകേക്കുള്ള ഉരുങ്ങി എപ്പഴാ തുടങ്ങിയത്. ഇവരൊക്കെ പോയിട്ടായിരിക്കൂലേ ആ
റെയ്ഞ്ച് എടക്ക് പോവണ്ടല്ലേ.
ആ റേഞ്ചിന്റെ പ്രശ്നം ഉണ്ട്. ഉച്ചകേക്കുള്ള എപ്പളാ കഴി
ആ അവിടെ ആരൊക്കെ ഇണ്ട്. ആ അവര് പോയിട്ടാ പണികളൊക്കെ നോക്കുള്ളൂ. ഉം അവിടെ ആരൊക്കെ ഇണ്ട്. ആ ഭർത്താവ് എന്താ ചെയ്യണേ.
അവര് അവിടെ സൗദിയിലാണ്. ഇപ്പെന്ന് നാത്തൂൻ വന്നേക്കണ് കല്യാണം ആയതോണ്ടെ.
ആ ശരി. ഉപ്പാ എവിടെ പിന്നെ ആ നാത്തൂന് ഇന്ന് പോവോ?
രണ്ടു നാത്തൂൻമാരാ. കല്യാണം കഴിഞ്ഞിട്ട് പോം നാളെ സ്കൂളല്ലേ. ഞങ്ങളെ മൂത്തമ്മാൻ്റെ മോളെ മോളെ കുട്ടീന്റെ കല്യാണം. ഉമ്മാൻ്റെ ജേഷ്ഠത്തീൻ്റെ
ആ പിന്നെ എന്തൊക്കെ
മഴ ഇന്നലെ ഇണ്ടേരുന്നു. ഇന്നലെ ഇവിടെ നല്ല മഴാന്നി.
ആ ഇന്നലെ ഉച്ചക്കൊക്കെ നല്ല മഴയായിരുന്നു.
ഉ രാവിലെ മഴ തുടങ്ങീനി. എൻ്റെ വീട്ടില് ഞാൻ എൻ്റെ മൂന്ന് ജ്യേഷ്ഠത്തിയും ഒരു ആങ്ങള ചെറുത്. ഉമ്മ ഉപ്പാ
ഉം പിന്നെ ജ്യേഷ്ഠൻ്റെ കല്യാണം കഴിഞ്ഞോ?
ആ കഴിഞ്ഞു. ഇപ്പരണ്ടു കുട്ടികളുണ്ട്.
ആ
ചോറിന് എന്താന്ന് കറി?
പിന്നെ ചോറിന് അന്നതൊക്കെ തന്നെ. ഇന്നലെ കൊൺന്നതാ ചിക്കന് ഞായറാഴ്ചയാവു ണ്ടെ
ആ ആ ശരിയാ. മീനൊക്കെ അവിടെ കിട്ടുവോ? അവരടുത്ത് വരോ?
മീന് ഒരു വണ്ടീല് പോവാണ്. അപ്പൊ വരുമ്പോ വൈകുന്നേരം വരുമ്പോ കൊണ്ടു അപ്പളാണ് കൂട്ടാൻ പണിയൊക്കെ അപ്പളാ. രാവിലെ ചോറ് വെ ക്കേചെയ്യുള്ളൂ. രാവിലെ ചായയും കടിയും കഴിഞ്ഞാ പിന്നെ ഒരു ചോറ് മാത്ര
മീന് തലേന്ന് തന്നെ കിട്ടിയാലേ നമ്മുക്ക് രാവിലെ വേഗം പണി കഴിച്ചു വെ
ആ രാ വൈകുന്നേരം കറിയും മീൻ പൊരിച്ചതൊക്കെ ആയി കഴിഞ്ഞാ പിന്നെ ഞാനല്ലേള്ള ഉച്ച ഒക്കെ ഉണ്ടാവുക
ആഹ അക്കെ വൈകുന്നേരം തന്നെ മുറച്ച് വെച്ചാലേ
ആഹ എന്നും വൈകുന്നേര പണി ഉം
പണി ഉണ്ടാവൂല്ലേ
പണി വൈകുന്നേരമാണ് ഉ വൈകുന്നേരംല്ല എല്ലാരും ഉണ്ടാവവാ
പിന്നെമ്മെക്കെ കൂടെിയൊെ കഴിഞ്ഞഞ് പിന്നെീൻ മുടിക്കുമ്പോ
ആഹ ഇതൊക്കെ തന്നെയാണ് പിന്നെ എന്നാ മേല ഇകും ഉ പിെന്താ
ഉ എങ്ങനെ വണ്ടിയില പോവാ ബസ്സിലാണോ അല്ലെങ്കിൽ ലോറിയോ ബസ്സില് പോണ ആളാ അല്ല ഓട്ടോലോ?
എല്ല ഓട്ട്ര ഷേലാണ്.
ആഹ് ആഹ് ആഹ് ഉം മോ ചെറിയ ആളാ നാലാം ക്ലാസ്സിൽ പഠിക്ണ്ട്ന്ന് അർഞ്ഞെ?
ചെറിയ ആള് രണ്ടില് മൊ അയ്ന്റെ മേലെല്ലോള് എട്ടാം ക്ലാസ്സില്. അയിന്റെ മേൽല്ലോളാണ് അക്കൗണ്ട്ങ്ന് പോണെ
ഉം മൂത്താളെ കല്യാണം കഴിഞ്ഞു കുട്ടിയുണ്ടോ?
ഇല്ലല്ല കല്യാണം കഴിൻട്ട്പ്പോ ഒരു വർഷായി ഓൻ കല്യാണം കഴിഞ്ഞൊക്കെ പോയതാ ഗൾഫ്‌ക്ക്.
ആഹ് ശരി എഹ്
ഇൽ ഇല്ല കൃഷിയൊന്നുല്ല
ഉം ചെടികളെ വളർത്ണ്ടോ?
ആഹ് കൊർച്ച് ചെടികള്ണ്ട് വാങ്ങിക്കൂടുന്ന് വെച്ചത് രണ്ട് മൂന്നെണ്ണണ്ട്. നാൽനണ്ട് ഈക്ക് എന്താ ക്രിസ്മസ് ചെടി ണ്ടല്ലോ ഒരു ക്രിസ്മസ് ട്രീയില്ലേ എങ്ങനെ നീളതി ആഹ് അതൊന്നുണ്ട് ഉം പിന്നെ ഈ എല വള്ളാർമാരൊരു ചുവുകപ്പും പച്ചീമ്പ
ഉം എല്ലായിടത്തും ആര് ഇതന്നറിയ ചെടികൾ വളർത്തരെ
ഉം ഇവിടെ ചെടിയോ കുഴിച്ചിടാൻ ഇല്ല സ്ഥലം ഒന്നുമില്ല കൊറച്ച് സ്ഥലം തന്നെള്ളു ഇല്ല സ്ഥലത്തിലുള്ള ചെടികളുണ്ട് പിന്നെ കറ്റാർവാായ ഉണ്ട്
ഉ ഉ കറ്റാർവായ ഇവിടിം ഉണ്ട് ഒന്നും ഉപയോഗിക്കാലൊന്നില്ല തലേലും മുഖത്ത് അങ്ങനക്കക്ക ആ നീര്റക്കാനൊക്കെ എടുക്കുംല്ലേ
അയ്യോ അങ്ങനെ പറയണൊക്കെ ഞാൻ ഒന്നിനും എടുക്കലില്ല അവിടെ അങ്ങനെ ഇരിക്ക്ണ്ട്
ഉം
ഉം മുഖത്തൊക്കെ തേക്കുന്നു പറിനെ ക്കാ
തേക്കൽ ഒന്നുമില്ല ഉം
ഉം പിന്ന
ഉ ഉം
പിന്നെന്താ പറ എന്നട്ട് വിളിച്ചിരുന്നില്ലേ ആളൊന്ന വിളിച്ചിരുന്നില്ലേ
ആ ഇന്നില്ല വേകുന്നേരം വിളിക്കോ ള്ളു ഡ്യൂട്ടിൽ ആയിരിക്കും
ആ
പുറത്തൊക്കെ പോവലുണ്ടോ ഹസ്ബൻഡ് ഇവിടെ നാട്ടിലുള്ളതുകൊണ്ട് പോവാലോ
ആര്
പുറത്തൊക്കെ പോവല് ഇല്ലേ ചോയി ക്ക
പൊറത്ത് തറവാട്ടിലൊന്ന് പോയിങ്ങാട്ട് പോരും അത്ര തന്നെ
അങ്ങനെ ബീച്ചില് എവിടെ അങ്ങനെ പോവല്ല ട്രിപ്പ് ഒന്നും പോവലില്ല
ആ ട്രിപ്പ് അങ്ങനെ പോവലൊന്നുല്ല ചെറിയാക്കുന്നു പോയി അവിടെ പോയി കോഴിക്കോട് ബീച്ചിലും മുട്ടായിത്തെരുവിലൊക്കെ കൊന്ന്പോയി വല്യർ ന്നാക്ക് പ്ലാന ഇട്ടിന്ന് എറവാടി പോണംന്നൊക്കെ പ്ലൻിട്ടിന്ന പിന്നെ പോക്ക്ണ്ടായില്ല
ഉം നിങ്ങളങ്ങനെ പോണ് ഫാമിലി
ഞാനും കുട്ടികളും ആ ഹസ്ബൻറും
ഉം
പിന്നെ വല്യർന്നാക്ക് പോണംന്ന് വിചാരിച്ചപ്പോ എന്റെ ഇമ്മാക്ക് സ്ട്രോക്ക് വന്നിട്ട് എന്റെ ഇമ്മ് കട പ്പിലായപ്പോ ഞാൻ അവിടക്ക് പോയി അപ്പൊ വലിരുന്നാളും ഇന്റെ പേ രയിലാ കൂടിയത്
തന്നെ ഇമ്മക്ക് ഇപ്പം എങ്ങനെണ്ട്
ഇപ്പൊ പേതണ്ട് ഇപ്പൊ വാക്കർമ്മ പുടിച്ചിട്ട് നടക്കുക്കെ ചെയ്യും
തന്നല്ലേ സ്ട്രോക്ക്ന്ന് പറയുമ്പോ ഒരു സൈഡ് ഒരു ഭാഗം മൊത്തം അങ്ങനെ കുഴഞ്ഞു പോവല്ലോ ചെയ്യാം
അവര് കാലിനുള്ളു കുഴച്ചില ണ്ടായിന്നള്ളു
ത്രോ നാല് മണിക്കൂറിന്റെ മുന്നള്ളിലായിട്ട് അവിടെത്തയാ മതി സൂചി വെക്കണം തോന്നും ലേ ഇഞ്ചക്ഷൻ
ആ ഇഞ്ചക്ഷൻ വെക്കണം ആ അങ്ങനെ അങ്ങനെഅഡ്മിറ്റ ആയി അങ്ങനെ പെ വീട്ടില് ചെറിയ നാത്തൂനും ആങ്ങളിം തന്നെ ഉള്ളു പിന്നെ ഉപ്പിണ്ട് മ്മക്ക് കുറച്ചൊക്കെ നടക്കാ വെ ബാത്റൂമൊക്കവാന അവര കാര്യങ്ങൾ ചെയ്യാനുംക്കും ചോറും ഒക്കെ ഇങ്ങനെ കൊടുന്ന് വെച്ച കൊടുക്കും അത്രൻ ഉം മ്മാടെ കാര്യത്തിനുള്ള തൊക്കെ ആയി
ഉമ്മ ചെയ്യൂലേ
ആ മറ്റേത് ഞങ്ങൾ ഒക്കെ ബാത്റൂമൊക്ക പോവാൻ ഒരാളപ്പം അങ്ങനെയൊക്കെ വാണ്ടി നി
ഉ ഉം ഉം
ന്നതായിരുന്നു ഏട്ടത്തി ഉണ്ട് ഏടത്തി പ്പം ഓള മകള് പ്രസ ട പ്രേച്ച്ടുക്കണ പോക്കുമ്പോ വരാൻ പറ്റില്ല പിന്നെപ്പോ മരൊക്കൾ ഒരേ ഏട്ടത്തി ഉള്ളൂ പിന്നെ മൂന്നാങ്ങളാരാണ് മൂന്നാങ്ങളാര് കല്യാണം കഴിച്ചിക്ണു ഓല ഓലെ പരെയുള്ള പണികൾ ഉണ്ടാവില്ലേ പിന്നെപ്പ പണിക കഴിഞ്ഞട്ട് ഇമ്മാക്ക് ബാത്റൂമ് പോകുമ്പോ പോകുമ്പോ ഒപ്പം പോകണെങ്കിൽ പണികള എവിടെന്ന് വന്നിട്ട് പോണ്ടേ അപ്പൊ പിന്നെ ഞാനൊന്ന് നിന്നീത് പിന്നെ ഒന്ന് നടക്കാൻ വച്ച ഇഷ്ടപ്പെടാ ഞാൻ പോകുന്നത് ഇബടെ ഒലെറ്റക്കാണ് ഞാൻ പോയാല് പോയാ ഞാൻ ഓല് വടെ ഒറ്റക്കെന്നെ കുട്ടികളെ സ്കൂളും മദർശൊക്കെ മുടക്കിയിട്ടാണ്
ആ അതന്ന സ്കൂളൊ ഒക്കെ ഉണ്ടായതുകൊണ്ടാണ് എല്ലാ എവിടെന്ന് നിന്നാ മതിയല്ലോ ന
ആ അന്ന് പിന്നെ സ്കൂൾ ഉണ്ടായിരുന്നില്ല മദ്രസ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മദ്രസൊക്കെ ആക്കി കൊടുക്കലും ആ മദ്രസക്കെ വല വലിയ ഇന്നാൾ അങ്ങനെയല്ലാം ഉണ്ടായത് വലിയൊരുുന്നാൾ കഴിഞ്ഞക്ക് സ്കൂൾ തുറന്നില്ലേ ആ സമയത്ത് ഞാൻ പോന്നു ആ അതുവരെ അവിടൊയിുന്ന സ്‌കൂൾ തുറന്നിട്ടാണ് പോന്നുന്നത് അപ്പൊ ആങ്ങളെ മദ്രസേക്ക് ആക്കി കൊടുക്കും
അവിടെ അടുത്തന്നൊണോ വീട്
അല്ലേ വീട് പെരുന്തൽ മണ്ണണ് ഞങ്ങൾ വളാഞ്ചേ ശരി അങ്ങനെ ണ് വറ ദൂരെയാണ്
മം ഉം ബുദ്ധിമുട്ടന്നേണല്ലേ
ബുദ്ധിമുട്ട് തന്നെയാണ് ഭർത്താവ് ഒറ്റൊക്കെ ഇവിടെ
ആ അതന്ന ഉം
വേറെ നങ്ങനെ എന്തൊക്കെ കഴിഞ്ഞ് പോയി മാവര് കൊലത്ത്ന്ന് വേിച്ചുട്ടിയ നമ്മക്ക് ഒരെടങ്ങേറൂല്ല്യ.
ആഹ് അതന്നെ
ഉം
ആഹ്
വേറെന്താവേറെ
വേറെ പ്രത്യേകിച്ചോന്നുല്ലല്ലൊ. ആഹ് ന്നാ ആയിക്കോട്ടെ ശരിന്ന ആ വേറെൊന്നുല്ലല്ലോ
ഇല്ല
ആ